ഹലോ?
ആഹ് കേക്കുന്നുണ്ടോച്ചി?
ആഹ് പറഞ്ഞോടാ എന്നാ ഉണ്ട് എന്നായിരിക്കുന്നു?
സുഖായിട്ട് ഇരിക്കുന്നു.
എന്ന വിശേഷം?
വിശേഷം പ്രത്യേകിച്ച് ഒന്നുല്ല അമ്മ വന്നില്ലേച്ചി.
അമ്മ വരുമ്പോ എപ്പ വരും?
അമ്മ വരുമ്പോ ഒരു അഞ്ചുമണിയൊക്കെ ആവും. അഞ്ചുമണി. ഉം അഞ്ചു മണിക്കെ ആവും.
ഗ്യാസൊക്കെ കിട്ടാൻ പാടുണ്ടോ?
ഗ്യാസ് നമുക്ക് കിട്ടാം ഇപ്പൊ ഇനിപ്പ കിട്ടാൻ പാടാന്ന് പറയുന്ന കേട്ടു. നേര്ത്തേക്ക കൊഴപ്പില്ലായിരുന്നു നമുക്ക് രണ്ട് കുറ്റിള്ളത് കൊണ്ട് ഒ രെണ്ണം തീരുമ്പോ അടുത്ത കുറ്റി നെറക്കുവായിരുന്നു.
രണ്ട് കുറ്റി ഒണ്ട്.
ആ രണ്ട് കുറ്റിയുണ്ട് അതുകൊണ്ട് ഒരെണ്ണം തീരുമ്പം. അടുത്തത് വെക്ക അത് കൊണ്ടുപോയി നെറക്ക അങ്ങനെയായിരുന്നു. നമുക്കിവിടെ അടുത്താണ് അതുകൊണ്ട് ഞങ്ങള് പോയി ഓട്ടോയിൽ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്
ആഹ് ഹാ
ആഹ്
നമുക്ക് ഗ്യാസ് അടുത്താ നമുക്ക് അടുത്തണ്ട്. നേരത്തൊക്കെ വണ്ടി വരുമ്പോ ബുക്കുമായിട്ട് ഇറങ്ങി നിന്ന് മേടിച്ചാ മതിയായിരുന്നു
ആഹ് ആഹ്
ഇപ്പൊ നമ്മള് പോയി എഴുട്ടക്ക നമ്മള് ബുക്കിംഗ് കാര്യങ്ങളും ഒ ടി പി നമ്പർ ഉൾപ്പെടെ ഫോൺ നമ്പർ അങ്ങനെ ഒത്തിരി കാര്യങ്ങളും പുതിയതായിട്ട് വന്നല്ലോ
വന്ന് ആഹ് ഉം ഉം
അന്റെ കാരണം കൊണ്ട് നമ്മള് പോയി അത് ചെയ്ത് എടുക്കും പിന്നെ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് കിട്ടുവല്ലോ എന്താണെങ്കിലും ഒരു കുറ്റി നമുക്ക് രണ്ടു മാസം ഉപയോഗിക്കുന്നതാണല്ലോ
ആണ് ആണ് ഉം
ഉം അവിടെ എത്ര നാള് നിക്കും ഒരു കുറ്റി
നമ്മക്ക് ഇവിടെ രണ്ട് രണ്ട് മൂന്ന് മാസം നിൽക്കും കാരണം ഞങ്ങള് കൂടുതലും അടുപ്പിലൊക്കെയ ചെയ്യുന്നത്
ആ നമ്മളു അങ്ങനെയൊക്കെ തന്നെയ ആണെങ്കിലും
പിന്നെ ഈ ചായ പിന്നെ കറൻ്റ് അടുപ്പും ഉണ്ട് അതിൽ നമ്മള് ചായയും വെള്ളം തിളപ്പിക്കുകൊക്കെ ചെയ്യും
ആഹ്
പിന്നെ കറികളൊക്കെ വെക്കുന്നത് ഗ്യാസില് വെക്കും ചോറ് വെക്കുന്നത് അടുപ്പില് ആ
ആഹ്
മീനൊക്കെ വെക്കുന്നതൊക്കെ അടുപ്പിലായിരിക്കും
ആഹ നമ്മുക്ക് അടുപ്പ്... ഇല്ല
ഇല്ല ആ ഓ
അടുപ്പിന്റെ പരിപാടി ഒന്നും തന്നെയില്ല
ഉം വേറകടുപ്പില്ല
ഉം ഉം
അപ്പം എല്ലാം ഗ്യാസിലാണ്
ആ ഗ്യാസും കറൻ്റടുപ്പും പിന്നെ ഓട്ടോമാറ്റി മറ്റ നമ്മടെ കറണ്ട് പ്ളക്ക് പോലെയുള്ളതിൽ ഈ പുഴുങ്ങലും അങ്ങനെയുള്ള സംവിധാനമൊക്കെ ചെയ്യും അതായത് മുട്ട പുഴുങ്ങാനും
ഉം ഉം ഉം
അതില് ആ മ ഈ പുഴുങ്ങണ സാധനത്തിലു നമ്മള് വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോ അതില് ആവി കയറുമ്പത്തേക്കും ഇ ഇടിയപ്പം ഇഡലി പോലുള്ളതൊക്കെ തട്ട്റക്കി വെച്ചേച്ച് അതില് എടുക്കാ നമക്ക്
ഓ അത് ശെരി ആഹ ആഹ ആഹ
പിന്നെ ആ ഗ്യാസിന്റെ ഒരു ക്ഷാമം ഇങ്ങനെ വന്നതിന് ശേഷമാണ് ആ ഒരു പരിപാടിയൊക്കെങ്ങനെ തുടങ്ങിയത് പിന്നെ നേരത്തെ അല്ലാെങ്കിൽ എല്ലാം തന്നെ ഗ്യാസിലായിരുന്നു അങ്ങനെ ഉപയോഗിച്ചാൽ പോലും നാലു മാസം ഗ്യാസ് നിക്കുവാരുന്നു
നിക്കുവായിരുന്നു. ആ, ആ
പിന്നെ കറണ്ട്ടുപ്പെലും കൂടെ ചെയ്യും ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ വന്ന്. എല്ലാം കൂടെ ഒരു ഓവറോളിങ്ങിലങ്ങ് പോകും ചീര. പോലുള്ള സാധനങ്ങളൊക്കെ തോരൻ വെക്കനൊക്കെ ഗ്യാസ് അടുപ്പ് അല്ലാണ്ട് പറ്റ്. റ്റത്തില്ല കരണ്ടടുപ്പൊക്കേ അടി പിടിക്കും.
ആഹ് അടി പിടിക്കും അതെ അതുല്ല എല്ലാ പാ ത്രോം നമുക്ക് കറണ്ട് അടുപ്പിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ.
ആഹ് കറണ്ടടുപ്പിൽ എല്ലാ പ ത്രോം വെക്കാൻ പറ്റില്ലെങ്കിലും എനിക്കുള്ള പാത്രങ്ങളൊക്കെ തന്നെയും. കറണ്ടടുപ്പില് ഞാന് ഉപയോഗിക്കുന്ന പാത്രങ്ങള.
ഓ അത് ശെരി.
ആ എനിക്ക് കുക്കറുകളൊക്കെ ആണെങ്കിലും തന്നെയും കുക്കറും ബാക്കിയുള്ള ച ട്ടികളൊക്കെ തന്നെയും തന്നെ. കറണ്ടടുപ്പില് മീൻ പിടിക്കും. പിന്നെ മീൻ ഈ പറഞ്ഞതുപോലെ അടുപ്പി മീൻ നിങ്ങള് വെ ക്കുന്ന് പറഞ്ഞ പോലെ നമ്മക്ക് മീൻകറി, എറച്ചിക്കറി ഒക്കെ പോലുള്ള സാധനങ്ങൾ മാത് ത്രം ഗ്യാസടുപ്പേ വെക്കും.
വയ്ക്കും ഓ അത് ശെരി ആ ഹാ.
എത്ര പറഞ്ഞാലും കറണ്ടടുപ്പില് വേകുന്നതിന് വേറൊരൂ ഇതാ.
ആ വേറൊരു ഇതാണ്. നല്ല ടേസ്റ്റ് വരുന്നത് നമ്മള് വെറകടു പ്പില് വെക്കുമ്പോഴാണ് ടേസ്റ്റ്ള്ളൂ എല്ലാ കറികൾക്കും.
അതെ അതെതെ കറി ചോറും എല്ലാം അങ്ങനെ തന്നെ.
അങ്ങനെ തന്നെ അതെ.
പിന്നെ നമ്മള് പഠിച്ചു വരുമ്പോ നമ്മള് ഗ്യാസിലൊക്കെ ജ അവസരങ്ങൾ നമ്മടെ സാഹചര്യം. മോശമാകുമ്പോ നമ്മൾ അങ്ങനെ ഗ്യാസിലൊക്കെ ചെയ്തായി പോയി.
ആയിപ്പോയി അതെ എളുപ്പത്തിനാണ് നമ്മള് ഗ്യാസിലിപ്പ ചെയ്തൊണ്ടിരിക്കുന്നത്.
അതെ, അതെ, അതെ എളുപ്പത്തില് അതില് എളുപ്പത്തിലാണ്. അതിലും എളുപ്പത്തിലാണ് ഇപ്പൊ കറണ്ടടുപ്പെലോട്ട് വന്നത്. അ അപ്പത്തേക്ക് പിന്നെ കറിക്കൊക്കെ വെറും ഒരു രുചിയില്ലാതെ വേ വെറുതെ നമ്മള്. ചൂട് ഒണ്ടെന്നുള്ളല്ലാണ്ട് ഇതിനൊരു ഇത് വരുന്നില്ലല്ലോ.
വരുന്നില്ല ആ.
ഉം ഒരു കാപ്പിയാണെങ്കി പോലും. നമ്മള് വെറകടുപ്പേല് വെറക് കത്തിച്ച് നമ്മള് അതില് വെച്ച് തെളപ്പിച്ച് എടുത്ത്. കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് വെച്ച് കരണ്ട് അടുപ്പേ വെച്ച് തെള പ്പിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിക്കുമ്പം അത് കിട്ടുന്നില്ല.
കിട്ടത്തില്ല അതെ അതെയന്ന്.
ഉം അങ്ങനെ അരകല്ലേലരക്കുന്ന ചമ്മന്തിക്കും. മിക്സിൽ അരക്കുന്ന ചമ്മന്തിക്കും വ്യത്യാസൊണ്ട്.
വ്യത്യാസം ഒണ്ട് അതെ. പക്ഷെ നമ്മളിവിടെ ചമ്മന്തിക്കെ അരക്കുന്ന കല്ലിലാട്ടോ.
ആ, ആ ഓക്കെ, ഓക്കെ നമ്മള് ഇങ്ങനെ ഇവിടെ നമ്മൾക്ക്. ആ ഒരു, ആ ഒരു സാധനങ്ങളൊക്കെ. വെറകടുപ്പ്, അരകല്ല്, ആട്ടുകല്ല്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇല്ല.
അയ്യോ ഇല്ലേ അല്ലേ.
എന്റെ വീട്ടിലുണ്ട്.
ആഹ് ആഹ് ആഹ്
ഞാൻ വേറെ താമസിക്കുന്ന ഇപ്പൊ താമസിക്കുന്ന വീട്ടില് ഇതൊന്നുവില്ല എൻ്റെ കല്യാണം കഴിച്ചു വന്ന കെട്ടി വന്ന വീട്ടിലുണ്ട്
ആഹ് ആഹ്
ആഹ് പക്ഷെ ഇവിടെ അതൊന്നുവില്ല നമ്മള് താമസിക്കുന്ന ഇപ്പം ഞാനും മക്കളും താമസിക്കുന്നെടത്ത് ഇങ്ങനെയൊ ള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ല എന്റെ വീട്ടി പിന്നെ ഞാൻ പോവാ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പോയി ഈ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെയുള്ള സെറ്റിൽ എല്ലാ സെറ്റപ്പും ഇങ്ങനെയാണ് മിറ്റം തൂപ്പ് തപ്പ് അടി ഇടികല്ല്, അരകല്ല്, വിറക്, വെട്ടി, മഴയാണെങ്കില് എല്ലാം നനയാതെ ഇടല് പെറുക്കല് എല്ലാം അങ്ങനെ ഇവിടെ നമുക്കത്രെ ആഹ് ഇവിടെ അത്ര നമുക്ക് ഇല്ല
ഇല്ല ഉം
ഉം
അതുപോലെ എന്നാലും എത്രമ്മള് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് വരത്തില്ല
ആഹ് ഒരു ടേസ്റ്റ് വരുന്നില്ല ആ ഒരു ആരോഗ്യം നമുക്ക് ചെയ്യുമ്പം ഒ ണ്ടാവുന്നതും ആഹ് നമുക്ക് വരുന്നില്ല ഒരു ചമ്മന്തിയാണെങ്കിലും അര കല്ലിൽ അരയ്ക്കുമ്പോ നമ്മുടെ ശരീരത്തിന് അത്രയും ഒരു ഒരു വ്യായാമമാണ്
വ്യായാമംമാണ് അതെ അതെ
വയറ് മുതല് നമുക്ക് അതൊരു പിടുത്തമാണ് നമ്മുടെ മിക്സിയില് അരക്കുമ്പോൾ ചുമ്മാ നിന്ന്ങ്ങ് അരച്ച് പോകും
മിക്സിയിലാണെങ്കി വെറുതെ അവിടെ നിന്ന മതി അത് അര ച്ച് തന്നോളും ന
നമക്കങ്ങോട്ട് അരച്ചു തന്നോളും നമ്മള് അവിടെ നിന്നോണം നമുക്ക് അത്യാവശ്യത്തിനുള്ള കൊളസ്ട്രോളും അത്യാവിശ്യത്തിനുള്ള ഏം മുട്ട് വേദനയും കാര്യങ്ങളും ഒക്കെ അത് തന്നെ ഡിപ്പോസിറ്റ് ആയിട്ട് വന്നോളും
വന്നോളും അതെ അതുപോലെ തന്നെ ആഹ്
നമ്മള് മുറ്റൊവൊക്കെ തൂക്കുമ്പഴാണെങ്കിലും നട കുനിഞ്ഞു നടക്കുന്നു
ആഹ്
കുനിഞ്ഞ് നിക്കുന്നു ഒരു പള്ള മിറ്റത്ത് ചപ്പ് കണ്ടാൽ അത് നമ്മള് കുനിഞ്ഞ് നിന്ന് പറിക്കുന്നു കൈ അനങ്ങുന്നു കാല് അനങ്ങ്ന്ന് അങ്ങനെ ഒത്തിരി നമുക്ക് ഇത് വരു ന്നുണ്ട് ഇപ്പൊ ഇതിനാലൊന്നും വളരെ കൊറച്ച് കൊറച്ച് കൊറച്ച് കൊറച്ച് വരുന്നത് കൊണ്ട് ഗുളികകള് കൂടുന്നുണ്ട് അസുഖങ്ങള് കൂടുന്നുണ്ട്
ആഹ് അസുഖങ്ങൾ കൂടുന്നുണ്ട് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്ന ആളുകള് തെരക്കാണ്
അരി മേടിക്കാനില്ലാത്ത ക്യൂ ആണ്
ക്യു വാണ് അതെ മെഡിക്ക സ്റ്റോറില്
മെഡിക്കൽ സ്റ്റോറിലും, പിന്നെ ആശുപത്രിയിലും
ആന്ന് ആന്ന് സത്യം ആന്ന് കൂടുതലും നമ്മുടെ ഈ ഓരോ ഇത് ആഹ് പറഞ്ഞോച്ചി
ചെറിയ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിലുപ്പം ഒത്തിരി പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അത് അവരുടെ ഭക്ഷണ ത്തിന്റെയും അവരുടെ വ്യായാമ കുറവിന്റെയും പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ ള്ളാർകൊന്നും തിന്നാൻ വേണ്ട
അതെ കടേലെന്തെങ്കിലും കേക്ക് കിട്ടിയാമതി അത് തിന്ന് വയർ നിറയും
അവച്ച് എങ്ങനെയെങ്കിലും നമ്മള് നൂഡിൽസ് വിപ്പിയൊ അതൊക്കണ്ടല്ലോ
ആഹ് അതെ
അതൊക്കെ മേടിക്ക കഴിക്ക മധുര പലഹാരങ്ങൾ കഴിക്ക മന്തി കഴിക്ക
അങ്ങനെ നമ്മുടെ വടയും കഞ്ഞിയും കപ്പയും മീൻകറിയും പഴംകഞ്ഞി മീൻകറി കപ്പ ഇവയൊക്കെ നമ്മള് തിന്നന്ന് പറയുന്നത് പോലെ നമ്മളല്ല ഇവിടെ ഇപ്പോഴും അങ്ങനൊക്കെ തന്നെ ആണ് ടേസ്റ്റ്
അതെ അതെ അതൊക്കെയാണ് ഇപ്പഴത്തെ ടേസ്റ്റ് ആന്ന് അല്ലാതെ ഈ കടയിലാ ആഹാരങ്ങളും ഞങ്ങളവിടെ അങ്ങനെന്നെ കടയിൽ നിന്നും ഒന്നും വാങ്ങിക്കാറില്ല കൂടുതല് അമ്മക്കൊന്നും ഇഷ്ടല്ല അതുകൊണ്ട് ഞങ്ങള് കൂടുതലും വീട്ടിന്നുള്ള ആഹാരങ്ങൾ തന്നെയാണ് പിന്നെ വല്ലപ്പോഴും അ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴക്കെ ഈ പൈസ കിട്ടുന്ന ദിവസം- ഉണ്ടല്ലോ അപ്പഴ് എന്തെങ്കിലും ഒക്കെ മേടിച്ചൊണ്ട് വരും ഞങ്ങൾ അങ്ങനെ തിന്നുന്നതല്ലാതെ അല്ല അങ്ങനെ അല്ലാതെ മേടി ച്ചോണ്ട് ഒന്നും തിന്നത്തില്ല അത്രയ്ക്ക് കൊതിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ മേടിക്കാറുണ്ട്
ആഹ് ഇവിടെ നമ്മള് പുറത്തുന്ന് എല്ലാം മേടിക്കും കഴിക്കും എടുക്കും അങ്ങനെ എല്ലാം അല്ല എടുക്കും കഴിക്കും മേടിക്കും കൊതിയുള്ള ദിവസങ്ങളെ കുഴിമന്തിയൊക്കെ ആണെങ്കിലും മ ന്തി ഒക്കെ മേടിക്കും ഇപ്പം ഇവർ ചെറിയ ആൾക്കാരായത് കൊണ്ട് ഇവരെ കൊണ്ട് കടേ പോയിരുന്ന് കഴിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടു-
ആഹ് ബുദ്ധിമുട്ട് അതെ അതെ
അതവാ പിന്നെ നമ്മള് ചെിലപ്പോ ഒരേണ്ണംമൊക്കെ മേടിക്കും വീട്ടിലിരുന്ന് എല്ലാരും കൂടെ ഇരുന്ന് കഴിക്ക് ചേച്ചി അങ്ങനെയൊക്കെ അങ്ങ് ഇട ഇടയ്ക്ക് വല്ല വിശേഷ ദിവസങ്ങളൊക്കെ അല്ലെ ബർത്ത്ഡേകളൊക്കെ വരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നമ്മള് വീട്ടിൽ വെക്കുമ്പോ അങ്ങനെ ചെയ്യും പിന്നെ ആഹ് ആഹ് പിന്നീട് ആഹ് ഏത്തക്ക ബോളി പോലുള്ളതൊ- ക്കെ ഒരുമാതിരിയൊക്കെ ഞാൻ വീട്ടില് ഉണ്ടാക്കി
ഉണ്ടാക്കെ ആഹ് പക്ഷെ അതാണ് ഏറ്റവും നല്ലത് കാരണം എണ്ണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നപ്പൊ എണ്ണ നമുക്ക് വിശ്വസിക്കാലോ
നമുക്ക് വിശ്വസിക്കാം നമുക്ക് ആ എണ്ണയിലൊരു ഇച്ചിരിമിച്ചം വന്നാൽ നമുക്ക് പപ്പടം പൊരുക്കയോ മീൻ പൊരികോ ചെയ്യാം അങ്ങനെ ചെയ്ത് നമ്മള് ആ എണ്ണേനെ നമ്മള് ഒഴിവാക്കും
ഒഴിവാകും അതെ പക്ഷെ മറ്റ് കടകളിലൊക്കെയാണെ ണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും യൂസ് ചെയ്യാണവര്
ആഹ് ഇരിക്കുന്ന എണ്ണയിലേക്ക് ഒരു സ്പൂണേ ഉള്ളെങ്കിലും അതിലേക്ക് പിന്നെയും ഒഴിക്കുമ്പം മറ്റേ എണ്ണയുടെ സൈഡ് എഫക്റ്റ് മൊത്തത്തിൽ ഇതില് കേയറുവല്ലേ
കേറും അതെ അതെ
ആഹ് അങ്ങെനെ ഒത്തിരി ബുദ്ധിമുട്ടുകള് നമ്ക്ക് പിന്നെ എല്ലാ സാധനവും പുറത്ത് ഇപ്പ ഇപ്പ ഇപ്പം നമക്ക് വിശ്വസിച്ചാെന്നും തന്നെ കടയിൽ നിന്നും കഴിക്യാം പറ്റത്തില്ലാത്ത സാഹചര്യം വളേരെ അതിക്രമിച്ചു
അതെ അതെ ആന്നേച്ചി
നിപ്പൊ വെള്ളവും വെള്ളത്തിന്റെ പ്രശ്നം ഭയ്ങ്കരവാണ് നല്ല വെള്ളത്തിലൊന്നും അല്ല ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി തര്ന്നത്
ആതെ
കിച്ചെന് ഗ്യാസിന്റെ പ്രശ്നം ഒള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒത്തിരി അവര് ലാഭം കാണാം വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുകെയും ആഹ് രണ്ടു ദിവസം ആയാല് ചൂടാക്കി തര്കെയൊക്കെ ചെയ്യ്ന്നുണ്ട് മെറ്റേ ഈ ആഹ് നമ്മ്ടെ ചൂട് പാത്രങ്ങളിലൊക്കെ വെച്ചേ ചൂടാക്കി തര്ന്നെതും ഒക്കെ ഉണ്ട്
ഒണ്ട് ഉം അതെ പിന്നെന്നാ വെക്കെട്ടേച്ചീ
ഓക്കെ ഓക്കെ
ഉം ശര്യേച്ചി
ഉ ആഹ് ത